ഹലോ ആഹ് കേൾക്കാം പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ
സുഖാണ്ടരിക്ക മഴ ഇപ്പഴും മഴ എന്നാ
ആ നമുക്ക് ഇന്ന് മഴ തന്നെ രാവിലെയൊക്കെ ഒന്ന് തോന്ന്ന്ന്
ആഹ രാവില ആ ഒ തോന്ന നിന്ന സമയത്തിന് ഒരാൾ ഇത്തിരി പുളിന്നാ യിരുന്നു അങ്ങനെ അതിനെ വൃത്ത കോണ്ട അടുത്ത മഴ വെയിലത്തോട്ട് വെക്കാൻ പറ്റിയില്ല ഇല്ല മറ്റേ പുളി കൊടമ്പുളി
ആ ഓ കൊടംമ്പുളി ആഹ
ആ ആ കൊടമ്പെ ആഹ
നിങ്ങളുടെതാ അവിടെ നിങ്ങടെ ഓ അമ്മടെ നിങ്ങളടെ നാട്ടിലൊക്കെ പിടിക്കല്ലേ കുടംപുള്ളി ആഹ് ഇല്ലല്ല ആ നമ്മൾ വടക്കോട്ടൊക്കെ പോയ എല്ലാ വീട്ടിലുംുണ്ട് ആ
ആ ഞ എന്ത് കൊൊണ്ട് അവര് തന്നതാ ആ അങ്ങോട്ടൊക്കെയ ആ അങ്ങാ സൈഡോ അങ്ങോട്ടൊക്കെ ചെന്നാ ചിലപ്പോ എനക്ക്ൊന്ന് കാണുവാൻ തോന്നും ഞങ്ങൾ കൊന്നുഇൽ
കൊട്ടാരക്കര സൈഡ് ആ കൊട്ടാരക്കര സൈഡും ഉണ്ട് പോകുന്നെ ഞൻ കണ്ടിട്ടില്ല പിന്നല്ലാതെ ഞൻ അല്ലാതെ നമ്മളങ് തൃശൂരോട്ട് കോട്ടയം കഴിഞ്ഞ് തൃശൂർ അങ്ങനോട്ടൊ പോകുമ്പോ കണ്ടിട്ടുണ്ട് എല്ലാ വീട്ടുകളിലും നിക്കുന്നതാണ്
അ
ആ പിന്നെ വേറെന്താണ് പിന്നെ ചോറൊക്കെ കഴിച്ച് ഇന്ന്ന്തായിരുന്നു സ്പെഷ്യല്
ഓ ഇന്നൊന്നും സ്പെഷ്യൽ ഇല്ലായിരുന്നു ഇന്നലത്തെ ചിക്കൻ കറി കുറച്ച് വെച്ചിരുന്ന അടി പിന്ന അടുത്ത് ആഹ് കൊറച്ച് എന്നിട്ട് എനിക്ക് ഇന്നത്തെ ചിക്കൻ കറി എനിക്ക് പിടിച്ചില്ല ഞാൻ പിന്നെ രസ പുസക്കെ കൂട്ടിഞനങ് തന്ന് ആ
ആ എനിക്ക് എനിക്ക് ഇത്ന്നൊക്കെ ചിക്കൻ വെച്ച ഒരു ദിവസം കൂട്ടം പിറ്റ ദിവസം ആകുമ്പോ എനക്ക്ിഷ്ടവല്ല
ആ അതാ ആ ഒരു ദിവസം ആഹ എങ്ങനെ ഫ്രൈ ആയാലും അല്ലാതെ ഞങ്ങിപ്പോൊ ഒരു കല്യാണത്തിന് പോയ അപ്പയെ ഈ ചിക്കൻ എന്ത് കുറുമയാ കുറമേ സ്റ്റു പക്ഷെ ആ ഏ ആ കല്യാണ വീട്ടി വെച്ച് അത് ഞാൻ കഴിച്ചു എനിക്കതങ് ഒത്തിരി ഇഷ്ടപ്പെട്ട് ഞാൻ പിന്നെ ഇവിടെ വന്ന് ്ന്നെ നോക്കി അത്െങ്ങനാ വെക്കുന്നെന്ന് പക്ഷെ അത് ചോറിറോടൊന്നും നമ്മുക്ക് പറ്റത്തില്ലേട്ടാ
അപ്പത്തിന്റെ കൂടെ
പമ്മ് ഇടിയപ്പം
ചേച്ചി പുർമയാന്നോ
ഏ
സ്റ്റൂ ഉണ്ട് കുറുമയ ഉണ്ട്
സ്റ്റു സ്റ്റു സ്റ്റു ആ ആ ഞാൻ പറഞ്ഞത് സ്റ്റു
അത ഞാനത്ണ്ടാക്ക ഇവിടെ പിള്ളേർക്ക ഇഷ്ടം ഇപ്പ എന്താ ആ അതെന്റെ മോള് ചിക്കൻ കറി ഒന്നും കൂട്ടത്തില്ല സ്റ്റൂ ഉണ്ടാക്കിയ അപ്പത്തിന്റെ കൂടെ കഴിക്കും അപ്പത്തിന്റെ കൂടെ ചപ്പാത്തിറെ കൂടെ
അത് ഈ ചിക്കൻ സ്റ്റോ ആണോ അതാ ചിക്കൻ സ്റ്റോ ആണോ അതാെജ മറ്റ വെജിറ്റബിൾ ഉണ്ട്.
ചിക്കൻ സ്റ്റോവ ച സ്റ്റോ
ആഹ വെജിറ്റബിൾ ഉന്തഞ വെക്കും പക്ഷെ ചിക്കൻ ഞാൻങ്ങനെ വെച്ചിട്ടില്ല പക്ഷെ എനിക്കത് കൂട്ടിയ ഇപ്പൊ നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നി
ഇവിടെ എല്ലാർക്കും ഇഷ്ടോ വീട്ടിലെല്ലാർക്കും ഇഷ്ടം അത് അധിക എരി ഒന്നും ആക്കും കുരുമുളകും ആഹ
കുരുമുളകവും പച്ചമുളവും ആഹ ആഹ
ഇച്ചിരി അണ്ടിപ്പരിപ്പൂടൊക്കെ നരച്ച കേീർക്കും
ആഹ അത് തന്നെ അത് തന്നെ അത് തന്നെ
കുറിയത് ആഹ ഇടക്കൊക്കെ ഉണ്ട ഉം അത് പക്ഷെ ചോറിന്റെ കൂടെ പറ്റത്തില്ല ഹലോ കേൾക്കുന്നില്ല പറയുന്നേ കേൾക്കുന്നുണ്ടോ
ആ് ഞാൻ കേക്കുന്നുണ്ട്
ആ അതെ ഞാൻ പറഞ്ഞേ സ്റ്റൂ സ്റ്റ ചോറിന്റെറെ കൂടെ പറ്റ പട്ടത്തില്ലങ്ങ
ആഹ ചോറിറ പറ്റത്തില്ല ചോറിന്റെ അത് പറ്റത്തില്ല കേൾക്കുന്നില്ലേ ഞാൻ പറയത്
ഒന്ന് കേൾക്കുന്നുണ്ട്
ആഹ ആഹ് ആഹ് ആ ആ ചോറിൻന്റെോട അത് പറ്റത്തില്ല പക്ഷ പക്ഷേ വെജിറ്റബിളിന്റെ സ്റ്റൂവ വക്കും അത് ഞാനും കാപ്പിക്കൊക്കെ വെച്ചു കൊടുക്കും ഈ ചിക്കന്റെ ഷൂ ഞാൻ അങ്ങനെ അഴിച്ചിട്ടില്ലായിരുന്നു
ആഹ ഞാന അങ്ങനെ ഉണ്ടാക്കും ഞാൻ
ആഹ്
ഇഷ്ടപ്പെട്ടത് നമ്മള് ജസ്റ്റ് ആരെങ്കലും ഒക്കെ വരുവാ പരുന്ന് പറഞ്ഞാൽ ഞാൻ ഒന്ന ഇട ഇടിയപ്പവും സ്റ്റൂ ആക്കും അല്ലെങ്കിൽ രാവിലെ വരുന്നെങ്കിൽ അല്ലെങ്കിൽ ചപ്പാത്തിസ്റ്റു വാക്കും
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കോ അതാ മേടിക്കോ ഈ
ഉണ്ടാക്കത്ത ഇല്ല പേടിക്ക് ഇതില ഉണ്ടാക്കത്തേ ഉള്ളൂ
നമ്മുടെ നമ്മളൊക്കെ എന്നും രാവിലെ എന്നും ചപ്പാത്തി എന്നന്നാ അവർക്കൊന്നും ചപ്പാത്തിയ ഇഷ്ടം നിങ്ങള് പാക്കറ്റ്
ആഹ് ഞാടങ്ങുന്നത് അങ്ങൾക്ക് ഇടെ വറകില്ലേ
വട
അനിയത്തിയ ചോദിക്ക് ഇത്രയേ നീ എങ്ങനെ ഉണ്ടാക്കിയന്ന്?
ആഹ പക്ഷെ എനിക്ക് ഈസിയ ചപ്പാത്തി ഉണ്ടാക്കാ എനിക്ക് ഈസിയാ
ഞാനക്ക് ഈസിയ ഞങ്ങൾ എവിടെയെങ്കിലും വല്ല പിന്നെ ദൂര സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോം കാപ്പി ഉണ്ടാക്കിക്കൊണ്ട് പോകും അപ്പോഴും ഞാൻ ഈ ചപ്പാത്തി കടലറിയോ അങ്ങനെയൊക്കെ ഞാൻ ഉണ്ടാക്കൊണ്ട് പോണത് അന്നേരം എല്ലാരും കാണുവല്ലോ ഫാമിലി എല്ലാരും കാണും പിന്നെ ബന്ധുക്കളൊക്കെ കാണും അപ്പോഴും ഞാനുണ്ടാക്കി എല്ലാവർക്കും കൂടെ ഉണ്ടാകും അപ്പഴ അവർക്കൊക്കെ അതിശയ ഞാൻ ഇത് എത്ര നേരം നിന്നുണ്ട് ഉണ്ടാക്കി എടുത്താണ് അമ്മയ്ക്ക് കുറവണ ഇല്ല എന്നും കൊണ്ട്
ആഹ അപ്പോഴേ അത് ഞാൻ നമ്മള് ഉ ഞാനും പറയാ എനിക്കിന്നും രാവിലെ ചപ്പാത്തിയന്ന് പറയുമ്പോ കേൾക്കുന്നിക്കും എന്ത് ജോലിയ രാവിലെ കഷ്ടപ്പാട ഞാൻ പറഞ്ഞ എനിക്കതരു കഷ്ടപ്പാടായിട്ട് തോന്നിയിട്ടില്ലന്ന് പറയാ ഞാൻ കല് ചൂടാവുമ്പോ തന്നെ ചപ്പാത്തി പരത്തിക്കൊണ്ടിക്കുമ്പോ തന്നെ ചുട്ട കൊടുക്കും അന്നേരം ജോലി പെട്ടെന്ന് കഴിയും ആ ആഹ് പെട്ടെന്ന് പെട്ടെന്ന് കഴിയും ആഹ് അല്ല തര
ആടിക്കൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് ചൂടാറിങ്ങ് അല്ലെങ്കി എന്റെന്ന് കരിഞ്ഞു പോവും എന്റെ തന്നെ എങ്ങനെ ഇട്ടാലും ആഹ് തല്ല മനക്കത്ത് ആഹ് ആഹ്
ആഹ് ശെരിന്നാ
പിള്ളേരുണ്ടാക്കിയാലേ അവള് വെള്ളം അങ്ങോട്ട് തെള്പ്പിച്ചൊഴിച്ചിട്ട് വെള്ളം വെട്ടി തിളപ്പിക്കും അവള് വെട്ടി തിളപ്പിച്ച് ഒഴിച്ച് നല്ല സൂപ്പറ നല്ല സോഫ്റ്റായിട്ട് രിക്കും അത്
വെള്ളം നല്ലോലം ചൂടാക്കിട്ട് ചൂട് വെള്ളത്തി കുഴയ്ക്കുംല്ലേ
ചൂട് വെള്ളത്തിൽ കുഴക്കും ആഹ് ചൂടുവെള്ളത്തിൽ കുഴക്കാൻ അവള് വന്ന അത് കരണ്ടി വെച്ചായിരിക്കും കൈ കൊണ്ട് പറ്റാ ചൂട് പറ്റാത്തത്
കരണ്ടി കൊണ്ട് കുഴയ്ക്കും
ആഹ് ഇളക്കി എടുക്കുന്ന അത്രക്ക് ചൂട് വെള്ളത്തിൽ കൊഴക്കും പക്ഷെ ചപ്പാത്തി നമ്മളൊരു കറിയും ഇല്ലാതെ തിന്നാം അത്ര നല്ല സോഫ്റ്റായിരിക്കും അത്രയും സോഫ്റ്റായിട്ടിരിക്കും ആഹ് ആഹ് കുഞ്ഞു വെരെ തിന്നും.
ആഹ് അതെന്നെ ഓഹ് നിങ്ങളൊക്കെ നമ്മളൊ ക്കെ ചെയ്യുന്നന്ന് പർഞ്ഞ ഞാ പച്ചവെള്ളത്തിലാ കൊഴക്ക്ന്നെ.
ഞാൻ വെള്ളം ചെറ്താ ഞാൻ വെള്ളം ചെറ്തായിട്ട് ചെറ്താ ഞാൻ ചൂടു അപ്പ ഇവളിങ്ങനെ ഉണ്ടാക്ക്യേനേഷം ഇപ്പൊ ഞായ് പിന്നെ ചൂടുവെള്ളത്തി കൊഴക്കും. അവള് ഏഹ് തെളപ്പിക്കുണ്ടെങ്കി ഞാ തെള ഒഴിക്കും. അവള് ആ ചൂടെള്ളൊഴിക്കും. അപ്പതന്നെ ആ മാവ് വേവ് വന്ന്.
ഓഹ് ഹോ ഹോ ആഹ് ന്നട്ട് ആഹ് വേവും അന്നേരെയ് ആങ്ങ് നല്ല സോഫ്റ്റാവും. കട്ടി ആവത്തില്ല.
കട്ടിയവത്തതേ ഇല്ല പൊടി കൊച്ചു വെരെ നല്ല ഏഹ് തായിട്ട അവള് തിന്നുന്നത്. അവള് വെരെ നല്ല അവക്ക് വല്യഷ്ട അവക്ക് പിന്നെ നെയ്യൊക്കെ പെ ഉണ്ടാക്ക്യൊക്കെ കൊടുക്കും. താവുമ്പം അമ്മക്ക് ഷുഗറും കൊളസ്ട്രോളും കോപ്പൊ ക്കെ കെടക്കുന്ന അമ്മളെങ്ങനെ എണ്ണയും നെയ്യൊക്കെ അങ്ങനെ ആഹ് ആഹ് അതൊന്നും പറ്റത്തില്ല. ആഹ് ആഹ് ഇങ്ങനെ ഇപ്പം മിക്കവാറും പേർക്കെല്ലാം തെന്നല്ലേ ഷുഗറും
ആഹ് ഷുഗറില്ലാത്തെപ്പാരുലല്ലോ എല്ലാ ഒരു പ്രായം കഴിയുമ്പോ എല്ലാർക്കും ഷുഗർ ണ്ടാവോല്ലോ ഉം ഉം എന്താ? ആഹ് സത്യാണ് അതെ ഇ നമ്മടെ ഈ ജീവിത ജീവിത ശൈല്യൊക്കെ കൊണ്ടായിരിക്കും ഇങ്ങനെ വെരുന്നേ ലേ പണ്ടൊന്നും ഇത്രയങ്ങ് നമ്മള് കേക്കത്തില്ലേനു ആഹ്.
ഇപ്പൊ ഞങ്ങളിവിടെ അടുത്തൊരു കൊച്ച് പ്രഗ്നന്റ് ആയ ആ കൊച്ചിന്റെ മൂത്ത കൊച്ചിന് ഓ പിന്ന നാലി പഠി മൂന്നി പഠിക്ക്യാട്ടാ പക്ഷെ ഇപ്പൊ അത് വീണ്ടും പ്രെഗ്ന നേഴ്സ് പ്പാരുന്നു ആ കൊച്ച് നേഴ്സാരുന്നു കേട്ടാ ഗൾഫിലൊക്കെ പോയി പിന്നെ ഇവിടെ വന്ന് നാട്ടിലൊക്കെ ജോലി ചെയ്ത് പിന്നെ ഇപ്പൊ കൊച്ചു പ്ര ഇങ്ങനെ ആയി ഇങ്ങനെ ആയി വലിയ നല്ല ചികിത്സയൊക്കെ കൊടുത്ത് അതുകൊണ്ടിരുന്നേ ഇത് അവസാനം കൊണ്ട്ന്ന് ഡോക്ടർ പറഞ്ഞഞ് പ്രൈവറ്റ് ആശ് ശുത്രിയാരുന്നു പക്ഷെ അവിടെ പറ്റത്തില്ലന്ന് പറഞ്ഞു ഏഴു മാസം ആയപ്പോഴത്തേക്ക ന്നെ ഷുഗറും പ്രഷറും കൂടെ കൂടിക്കൊടുത്ത് ആ അങ്ങനെ ആ അങ്ങനെ ചുരുകി പറയേണ്ട എസ് ഐ ടി കൊണ്ടുപോയി അത് പ്രസവിച്ച ജെശേറ്റിക്കാര് ഒന്നുകൂടെ ഒന്ന് ശ്രമിച്ചു നോക്കി അവര്
ആഹ്
വരാൻ പറ്റത്തില്ല അപ്പോഴത്തേക്കുംന്ന ആ അ കൊഴപ്പൊന്നുംല്ലെന്ന് പറഞ്ഞു വിടാൻ നോക്കിയപ്പം ന്ന അന്നേരം പ്രസവിക്കുന്ന രീതി തന്നെ അങ്ങനെ തന്നെ അവരവിടെ കിടത്തി അതിനെ പ്രസവി ച്ച് അതാണെങ്കി അന്നെ ഒര്
ഓ
ആഹ് ഒരുകെ തകച്ചില്ലന്നരാന ഇല്ല വ വഷം മറ്റേ തള്ളകി ഏഴു മാസം ആയതേ ഉള്ളായിരുന്നു ഏഴു മാസം തികഞ്ഞില്ല എങ്ങനെ അതി എത്തിരി പണിയാ കുഞ്ഞിനെ കിട്ടി അത് അവിടെ എനിക്ക് പ്പുണ്ട് ആ പ്രൈവറ്റ് ആ ശുത്രികാര് ഇരുപത് ലക്ഷം രൂപയ പറഞ്ഞത് അതിന്റെ ചികിത്സക്ക് അങ്ങനെ അവര്ങ്ങ് അങ്ങോണ്ട് പോയത് അങ്ങൊണ്ട് പോയപ്പോം പിന്നെ ആഹ് പൈസ ചെലവൊന്നും അധികോ ഇല്ലല്ലോ ഇല്ലാതില്ല
സൊസറ്റയിലൊക്കെ നല്ല ട്രീറ്റ്മെന്റാണ് പണ്ടെത്തെ കണക്കല്ല ഇപ്പ ഗവൺമെന്റ് ഹോസിപിറ്റൽ ആ ഗവമെന്റ് ഹോസ്പിറ്റൽ എല്ലാം നല്ല ട്രീറ്റ്മെന്റ് നല്ല വൃത്തിയും കാര്യങ്ങളും ഒക്കെ പഴയ തുപോലെയല്ല നല്ല വൃത്തിയാണ് ഇപ്പോൾ ഹോസ്പിറ്റലില്
പ്രൈവറ്റിനേക്കാളും നല്ല വൃത്തിയായി ഇപ്പ മറ്റേ സർക്കർ ആശുപത്രിയല്ല
ആ ഒരു ഹെൽത്ത് സെന്റർ ചെന്നാലും അവിടുത്തെ സൗകര്യ ങ്ങൾ കണ്ടാ നമക്ക് അതിശയം ആഹ് ശരിയാണത് ശരിയെന്നെ പിന്നെ വിളിക്ക ശരി ക്കെ ശരി ശരി